ണ്ടോ
ആഹ് കേക്ക പോയാരുന്നോ
ആഹ് പോയായിരുന്നു
ആണോ എവിടെയാ ഏത് കടയിലാ പോയേ
ഞങ്ങള് ഇവിടെ ആ അടുത്തുള്ള ഷോപ്പില് തന്നെ
ആണോ ആ എന്തൊക്കെയ എടുത്ത
കുറേ ഡ്രസ്സൊക്കെടുത്തു അങ്ങനെ കുറച്ച് പിന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു ആ അതിന്റെ തന്നെ
അഹ് ആഹാ
അവിടന്നും കുറെേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ ബീച്ചിലോ ഒക്കെപോയി
ആഹ് ആഹാ ഉം ലേറ്റ് ആയിട്ടാണോ വന്നേ
ആഹാ കൊറച്ച് ലേറ്റ് ആയി
ആഹാ
ബീച്ചിലൊക്കെ വൈകീട്ടൊക്കെ പോയല്ലോ ഒരു രസ രസം കാണത്തുള്ളൂ നമ്മള്
അതെ ഇപ്പൊ പിന്നെ ആ അതെ അതെ. മം മം മം
ഈ ബീച്ചൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്
ആഹാ കാഴ്ചയൊക്കെ കാണാൻ ഒത്തിരിഉണ്ടല്ലേ
ചുമ്മാ ഇങ്ങനെ ബീച്ചിലൊക്കെ പോയിരുന്ന കാറ്റ് ഒക്കെ കൊണ്ട് വരുമ്പോഴത്തേനും അതൊരു നമുക്കൊരു റിലീഫാണ്. ആ അതേ സമയം പോവും പിന്നെ വൈകിട്ടൊക്കെ ആണെലും നല്ലൊരു ആ ഒരു ചൂടൊന്നും അറിയത്തില്ല പുറത്തെ ചൂടൊന്നും അറിയത്തില്ല.
ഉം ഉം പിന്നെ അവിടെ കഴിക്കാൻ എന്തൊക്കെ കിട്ടും ആ ബീച്ച് ചില അവിടൊക്കെ
ആഹ നമ്മള ഈ സാധ ഉള്ളതല്ല മറ്റേ ഉപ്പിലിട്ടതൊക്കെ നല്ല അതൊക്കെ നല്ലതാ ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക അങ്ങനുള്ളതും പിന്നെ മറ്റേ എന്തോ അല്ലാത്ത എന്തോ ഒരു ഐറ്റം കൂടി ഉണ്ട് മറ്റേ എന്തെങ്ങാണ്ടൊക്കെ ഇട്ട് മിക്സ് ചെയ്തൊരു സാധനമൊക്കെ മറ്റേ കടലിൽ ആഹ അതന്നെ അതന്നെ അതൊക്കെ അങ്ങനുള്ളത് പിന്നെ അല്ലാതെ ഈ പിള്ളേർ കളിക്കാനുള്ള പട്ടവും അങ്ങനെയുള്ളതൊക്കെ
ഉം ഹും
അതുകൊണ്ട് പിന്നെ അവിടെക്കെ പോയിരുന്നാ സമയം പോന്ന അറിയത്തില്ല
ആ ഹാ വീട്ടിലേക്കണ്ടാ വാങ്ങിച്ചത് സാധനങ്ങള് സാധന ഇല്ലായിരുന്നോ എല്ലാം കുറവായിരുന്നോ
ആ അങ്ങനെ പോയ ഈ ല്ല മാസ ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴത്തേനും പോയി ആ എല്ലാ ഐറ്റംസും അങ്ങനെയൊക്കെ വാങ്ങിച്ചൊണ്ട് വരും എല്ലായിടത്തും ലാസ്റ്റ് ആവുമ്പോ എല്ലാം തീരുവല്ലോ
ആഹോ
ഉം അവിടെ ഒക്കെ എങ്ങനാ
ആഹ് ഇവിടെയും നമ്മള് പിന്നെ ആ ഇടക്ക് പോയി വാങ്ങാറുണ്ട് പിന്നെ സാലറി കിട്ടുന്ന അനുസരിച്ച് ഹസ്ബൻ്റിന് സാലറി കിട്ടുന്ന അനുസരിച്ച് ആള് ഞാനും ആളും കൂടെ പോയിട്ട് ലിസ്റ്റ് ചെയ്തിയാ വാങ്ങാറ്
ഓ അങ്ങനെ എല്ലോട്ത്തും ഈ ലിസ്റ്റെഴുതല് പരിപാടി ഉണ്ടല്ലോ
ആ അതെ അതെ കാരണം നമ്മൾ അവിടെ ചെന്ന് ലിസ്റ്റില്ലാതെ നമ്മളവിടെ പോയി കഴിഞ്ഞാല് നമുക്ക് കാണുന്ന എല്ലാം നമ്മള് വാങ്ങിക്കും അപ്പൊ പിന്നെ നമ്മുടെ ബഡ്ജറ്റ് കൂടും ആ നമ്മള് പെണ്ണുങ്ങൾക്കൊരു സ്വഭാവം ഉണ്ടല്ലോ എന്തൊക്കെ എടുത്ത് കഴിഞ്ഞാലും നമുക്ക് സ് സമാധാനം ആവ ത്തില്ല
ത്തില്ല അതൊന്നിലും കിട്ടത്തില്ല എന്ത് കാര്യാണേലും അങ്ങനെ ഡ്രസ്സ് ആണേലും വീട്ടിലെ സാധനങ്ങളാണേലും
കൊറച്ചാകുമ്പോ ഹസ്ബൻ് പറയും മതി നീ വരാൻ നോക്കന്ന് പറയും കാരണം ആ ലിസ്റ്റ് എഴുതിക്കൊണ്ട് പോയാലും പെട്ട് പെട്ടന്ന് നമ്മളവിടെ എന്തേലും കണ്ടു കഴിഞ്ഞാ നമുക്കത് വാങ്ങണം
വാങ്ങണം ആന്ന് പിന്നെ വാങ്ങിച്ചില്ലെങ്കി എന്തോ പോലെ
ആഹ് അത് ചുമ്മാത് പോലും കുഞ്ഞിനെ മാത്രം എന്തെങ്കിലും ഒരു കടലയോ പൊ ട്ട് കടലയോ അങ്ങനെ എന്തെങ്കിലും മേടിക്കാൻ കിട്ടും കേറിയാൽ പോലും ഞാൻ ചോദിക്കാ ആളോട് കാശ് ഇടുത്തായിരുന്നു കാരണം നമ്മൾ അവിടെ കയറി കഴിയുബൊ പിന്നെ എന്താ കെയുണ്ട് അതെല്ലാം നമുക്ക് വാങ്ങിക്കണം
വാങ്ങിക്കണം
ആഹ് പുതിയ എന്തെങ്കിലും കണ്ട് കഴിഞ്ഞാല് അതൊന്ന് പരീക്ഷിച്ച് നോക്കണം അങ്ങനെയൊക്കെ ഉള്ളരു ഇതാ ആഹ് അതെ അതെ ഉം
അങ്ങനെയൊക്കെ ആകുമ്പോ നമ്മൾ എന്തേലും കാണുമ്പോ വാ നമുക്ക് പരീക്ഷിച്ച് നോക്കിയാലും ടേസ്റ്റ് റിയ അറിയാലോ അല്ലാതെ നമ്മള് ഏ സാധനം വങ്ങ എന്തായാലും നമ്മള് സ്പെഷ്യലായിട്ട് എന്തേലും ട്രൈ ചെയ്യണോ
അതെ അതെ ഇടയ്ക്കാണെങ്കിൽ ഹസ്ബൻഡ് ഇതുപോലെ മറ്റേ പാസ്ത വാങ്ങിട്ട് വന്ന് അത് മറ്റേ മിക്സ് ആയിട്ടുള്ളത് അതിനകത്ത് തന്നെ അതിന്റെ കൂട്ടും കാര്യങ്ങളും ഉള്ളതായിരുന്നു അപ്പൊ അത് ആളാദ്യം വാങ്ങിച്ചു കൊണ്ട് വന്നിട്ട് എനിക്ക് വലിയ ടേസ്റ്റ് ത് തോന്നീല കാരണം അതിന്റെ മസ് മിക്സ് എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ പറഞ്ഞ് നമുക്ക് അത് സപ്പറേറ്റ് വാങ്ങിച്ചിട്ട് അതായത് പാസ്ത വാ മാ ത്രം വാങ്ങിച്ചട്ട് ഞാൻ എന്റെ രീതിൽ ഒന്ന് ട്രൈയ് ചെയ്യാം അങ്ങനെ നമ്മള് ആ ഇടയ്ക്കൊന്ന് അങ്ങനെ നോക്കിയപ്പോ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ ഞാൻ തന്നെ ഒരു ഓ വൈറ്റ് സോസ് ഒക്കെ ഉണ്ടാക്കി ട്ട് അങ്ങനെ ചെയ്തപ്പോൾ അത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പ പിന്നെ ഞാൻ വിചാരി ച്ചു പിന്നെ മുറക് പാസ് ഇപ്പ വാങ്ങിക്കലാ ഇവിടെ അപ്പൊ ഹസ്ബൻഡ് അവസാനം പറഞ്ഞ് എനി ക് നിന്റെ ഈ ഒറ്റ ടേസ്റ്റ് മതിയായി. അതായത് എപ്പോഴും ഓര് ടേസ്റ്റ്. തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന ആളിനെ അപ്പൊ പറഞ്ഞു എനിക്ക് ക്കിനി വേണ്ട പാസ്ത അപ്പൊ ഞാ വിചാരിച്ചുന്ന വേറെ എന്തെൻ ട്രൈ ചെയ്യാണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ നമ്മള് യൂട്യൂബിലോ അവിടെ ഇവിടൊക്കെ ഇങ്ങനെ നോക്കുഅല്ലോ പക്ഷെ എന്നാലും ചില സമയത് ത് ചേരേണ്ടത് ചേർന്നാൽ ല്ലേ ഒരു ടേസ് വരു
നമുക്കത് അറിയാം എന്ത് ഇ ചിലപ്പോ യു ബിലലൊക്കെ കാണുമ്പോ അവ ചിലതൊക്കെ ചേർക്കുമ്മം നക്കറിയ ഓ അതിന് ടേസ്റ്റ് കാണില്ല
അതെ അതെ ഉം ഉം ഉം
ഞങ്ങള് പാസ്ത അ ങ്ങനെ വാങ്ങിച്ച് ഞങ്ങൾ ഇവിടെറെഡി ഞങ്ങല്ലാതെ മൊത്തത്തി റെഡി ആക്കിട്ട് ഇപ്പം എന്തോ ഹോട്ടലന്നോ അങ്ങനെയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടേള്ളു അല്ലാതെ ഞങ്ങള് ഇവിടെ അങ്ങനെ ഉണ്ടാക്കിട്ടില്ല.
ആ ഹാ
അങ്ങനെയൊക്കെ വാങ്ങിച്ച് ഓർഡർക്കിയൊക്കെ ചെയ്തെയുള്ളൂ ഉം
എന്റെ ആളാണെ ങ്കി ഭയങ്കര ബഹളവാ കളിക്കുവാ തന്നെ കുഞ്ഞ് ഉം ഉം ഉം കുഞ്ഞിന് ഒന്നര വയസ്സ്. ആ ഒരാളേ ഉള്ളൂ.
അപ്പ എപ്പോഴും കൂടെ ഇരിക്കണ്ടേ?
അതെ അതെ കൂടി ഇരുന്നില്ലെങ്കിൽ എ ന്തേലും പരിക്കുപറ്റിക്കും. പിന്നെ ആ നമ്മളെട് പോലെ എന്തെിലും അവനും കഴിക്കാനായിട്ട് എന്തേലും ഉണ്ടാക്കി കൊടുത്താൽ ആളിന് വേണ്ടത് ഉം ഇപ്പ തന്നെ ഉച്ചക്ക് ചോറ് കൊടുത്തിട്ട് അത് കഴിച്ചില്ല ഇഷ്ടപ്പെട്ടില്ല വേണ്ടാ വേണ്ടാന്ന് ഇങ്ങനെ വാ.. തപ്പി പിടിക്കുക കഴിക്കാതിരിക്കാൻ ഉം അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞിട്ട ഇരിക്ക ഉം അതെ അതെ ഇപ്പൊ തൻ ഇ ആളുടെ തുണിയൊക്കെ വെക്കുന്ന ബാസ്ക്കറ്റ് തൊറന്നോക്ക്യാലൊന്നാ ഇരിക്കട്ടെ അങ്ങോ വെളിയിലിറങ്ങി പോവാ വെയിലല്ലേ വെളിയിൽ പോകുന്ന കാരണം ഞാൻ കതക് അടച്ചിട്ട് കത്ത് ആ ബാസ്ക്കറ്റ് എടുത്ത് കൊടുത്തേക്ക അത് തുണി എല്ലാം വാരി വെളിയിലാട്ടിട്ടുണ്ട് ഉം ഉ
ഉം അതല്ല കൊച്ചു പിള്ളേരൊക്കെ നോക്കിയില്ലെങ്കിൽ എന്തിലൊക്കെ എടുത്ത് വായല്ടയും ഒക്കെ ചെയ്യൂലേ
ആഹ് അവരിടുന്നത് മാത്രമല്ല നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുകയാണങ്കിൽ നമ്മുടെ വായേലും കൂടെ കൊണ്ടുവെച്ചുരും അങ്ങനെയുണ്ട് ആ നമ്മള് അത് ശ്രദ്ധിച്ചു ഇല്ലെങ്കിൽ പിന്നെ തീർന്ന് ആ എന്താന്ന് പറാ ചിലപ്പോ നമ്മുക്ക് ഇതങ്ങനെ കഴിക്കുന്ന കൂട്ടത്തിൽ എല്ലാവരും നമുക്ക് വായി വെച്ച് തരുന്നുണ്ട് കുഞ് എന്ത് കഴിച്ചാലും നമുക്ക് കൂടെമായി വെച്ചു തരുന്നുണ്ട് ചെലപ്പോ എന്തെങ്കിലും പ്രാണി ആയിരിക്കും കൊണ്ട് വായി ച്ച് തരുന്ന. അറിയത്തില്ലല്ലോ ഉം പിന്നെന്താ
വേറെ വർക്ക് ചെയ്യുവാണോ ന്തോ വർക്ക് ചെയ്യുന്നുണ്ടോ
വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ പിന്നെ ഞാൻ ഇവിടെ് മോന് ഫീഡിങ് ഉള്ളത് കാരണം ആ ഇപ്പൊ പോകുന്നില്ല ഞാൻ പ്ര ണ്ടായതിനു ശേഷം ആ നിർത്തി വെച്ചേ കുവ ഡെന്റൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ണ്ടായിരുന്നു ഉം ഇപ്പ ഇല്ല
ഓ ഇനിയിപ്പം കുഞ്ഞ് വല്തായിട്ട് പോവാന്നോ
കുഞ്ഞിന്റെ ഫീഡിംഗക്കെ ഒന്ന് മാറിയിട്ട് പോകാന്ന് വിചാരിച്ചു ഉം
എത്ര ടൈം വരെയുണ്ട്
എന്തോ
ജോലി എത്ര ടൈം വരെ കാണും
ട്ടു മണിക്കൂറാ ജോലി ചെയ്യണ്ടേ പിന്നെ ഈ മെഡിക്കൽ ഫീൽഡായതുകൊ പറയാനും പറ്റില്ല പേഷ്യൻസ് വന്ന് കഴി ഞ്ഞ നമ്മുക്ക് വി തിരിച്ചയക്കാനും പറ്റില്ലല്ലോ നമ്മള് നമുക്ക് ഒരു ടൈമിംഗ് വെ ച്ചാൽ പോലും ചില പേഷ്യന്റൊക്കെ കറക്റ്റ് ടൈമിലൊന്നും വരി
ഓ മറ്റേ ഡെന്റൽ ആ
അതെ അതെ അതന്നെ
ഡെന്റലിന്റെയാണെങ്കിൽ നൈറ്റ് ഷിഫ്റ്റൊന്നും കാണ
ഇല്ല ഇല്ല നൈറ്റൊന്നും ഇല്ല പക്ഷെ ഡേ ആണെ പോലും കുഞ്ഞിനെ നമ്മക്ക് സ സമയത്ത് പാല് കൊടുക്കണ്ടേ ഈയൊരു സമയം അവർക്ക് നല്ല പാല് കി ട്ടണ്ടതല്ലേ
അതെ അതെ നോക്കേണ്ട സമയത്ത് നോക്കണല്ലോ
ആ പിന്നെ എടക്ക് അവ്ട്ന്ന് ന്നെ വിളിച്ചാരുന്നു വരുന്നു ണ്ടോന്ന് ചോയ്ച്ചു വിളിച്ചു ആ പക്ഷെ ഇപ്പൊ കുഞ്ഞുള്ളത് കാരണം പോവാൻ താല്പര്യം ഇല്ലാതെ ഇങ്ങനെ നിക്ക്യ
ഓ എത്ര നാള് കഴിഞ്ഞിട്ട് പോവാന്ന് ഇനി
ഇനിയിപ്പോ കുഞ്ഞിന് രണ്ടു വയസ്സ് ഒരു രണ്ട് രണ്ടര വയസ്സായിട്ട് പോകന്നാ വിചാരിക്കുന്നേ
ഓ അങ്ങമാടിലൊക്കെ ആക്കിട്ട്
അതെ അതെ പിന്നെ ഇവിടെ അമ്മയുണ്ട് അമ്മ നോക്കിക്കോളും അമ്മ പറഞ്ഞു എനിക്ക് പോകണേ പോകാം പക്ഷെ ആ എനിക്ക് ക്ക് മനസ്സിനൊരു
ഭയങ്കര ബഹള ല്ലോ
അ അതെ അതെ
ഉമ്
ഉം
ആഹ അങ്ങനെ പിന്നെ പോയാലും ഒരു ട്ടി വരണം എന്നുള്ളൊരു മൈൻഡ്
അതെ അതെ അവിടെ ചെന്നാലും ടെൻഷ നല്ലേ അടങ്ങിയിരിക്കുന്നുണ്ടോ എന്തായി എന്തായിന്നുള്ള ടെൻഷൻ
വേറെ ആര് നോക്കിയാലും അതുപോ- ലാവു
ആഹ് ഹ അതെ ഉം പക്ഷെ കൂടുതലും നമ്മുടെ അമ്മ പറയും അഥവാ ഞങ്ങള എവിടെലും പുറത്തു പോയാലും ചിലപ്പോ മഴയോ അല്ലെങ്കിൽ ചെ വെയിലും കൂടുതലാകുമ്പോൾ ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ ഒറ്റക്കായിരിക്കും പോകുന്നത് അവനെ എടുക്കത്തില്ല അപ്പൊ അവരുടെ അമ്മയുടെ കൂടെ ഇുന്നോളൂ അമ്മയുടെ അച്ഛന്റെ കൂടെ ഇരുന്നോളൂ അപ്പൊ അവര് പറയും ആ അവര് നോ യപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. ചില സമയത്ത് ഞങ്ങളുടെ അടുത്ത് വെച്ചായിരിക്കും കൂടുതൽ പരി പറ്റന്നെ അപ്പൊ ആഹ അപ്പൊ പറയും ആഹ് നീ കണ്ടോ ഇത്ര നേരം ഞങ്ങൾ നോക്കിട്ട് ഒരു കൊഴപ്പല്ല നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാ രണ്ട് പേരും ഫോണിൽ തോണ്ടികൊണ്ടിരിക്ക ഇങ്ങനാ പറയുന്നേ നമ്മ പെട്ടന്ന് എന്തെങ്കലും ഒരു പരി പറ്റിക്കുന്നെ ആ അപ്പൊ നമ്മള എത്ര ശ്രദ്ധിച്ചാലും ജസ്റ്റ് എന്തെങ്കിലും നമ്മള് ഇങ്ങോട്ടൊന്ന് തിരിയുന്ന സ സമയത്തായിരിക്കും ആൾ പരിക്ക് പറ്റിക്കുന്നെ
പറ്റിക്കുന്ന ആന്ന് പ്രത്യേകിച്ച് ഈ പ്രായം കൂടിയല്ലേ
അതെ അതെ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇല്ലെങ്കി
അ ശ്രദ്ധിക്കണം
പിന്നേ എന്നിട്ട് സാധനങ്ങളെല്ലാം ഇട്ട് വെച്ചോ എല്ലാം റ്റോറ് ചെയ്ത് വെച്ചോ
ആഹ് എല്ലാം സ്റ്റോറ് ചെയ്തു വെച്ചു
ഉം ഉം ഉം
എല്ലാം കൊണ്ട് വന്ന് അപ്പഴേ റെഡിയാക്കിയില്ലെങ്കിൽ പിന്നെ നമുക്ക് മടിയായി പോകും പിന്നെ പിന്നൊന്നും ചെയ്യത്തുല്ല അത് അതേപോലെ തന്നെ കിടക്കും എല്ലാം ചെയ്ത് നമ്മള് എല്ലാം ചെയ്ത് എല്ലാം നീറ്റാ ട്ട് നമ്മള് ഫ്രീ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നമ്മക്ക് ഒരു സമാധാനം ഒരു നമുക്കൊരു എന്ത എന്തോ ഒരു
അതെ അതെ അതെ എന്തേലും ജോലി നമുക്ക് പെൻഡിങ്ങ് കിടന്ന് കഴിഞ്ഞാൽ നമ്മക്ക് ടെൻഷനാ ആയ്യോ അത് ചെയ്യണല്ലോ അത് ചെയ്യണല്ലോ ആഹ് അതെ അത് കറക്റ്റാ ഉം
ഉമ്മ എല്ലാം ചെയ്യുന്നോണ്ട് ഞാൻ പിന്നെ ഇങ്ങനെങ്ങ് മടി പിടിച്ച് ഇരുപ്പന്നെ
ആഹ് ആഹ് ഉം അപ്പൊ കുക്കിങ് ഒന്നും അങ്ങനെ അറിയില്ലേ
കുക്കിങ്ങ് ഞാ ഞാനാണെങ്കി ഇപ്പം പഠിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം അല്ലാതെ ഞാൻ ഇപ് ഇപ്പൊ കോഴ്സ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഒള്ളൂ അപ്പൊ പിന്നെ അതിൻ്റെടക്ക് ഇങ്ങെനെ അങ്ങനെ അറിയത്തില്ല ചെറുതായിട്ടൊക്കെ അത്യാവശ്യത്തിന് ക്കറിയാം ആഹ് ഭയങ്കരായിട്ട് അറിയത്തില്ല ഞാൻ ഇപ്പോഴും വീണ്ടും ഒരു കോഴ്സ് മൂന്ന് മാസത്തെ കോഴ്സും കൂടി എടുത്തു എന്റെ നാല് വർഷത്തത് കഴിഞ്ഞിട്ട് ഇപ്പം മൂന്നു മാസത്ത കൂടി എടുത്തു അപ്പം ആ അതിനും കൂടിക്കെ ഇങ്ങനെ പോന്നുോണ്ട് പിന്നെ അവധി ള്ള ദിവം ഇങ്ങനെറെസ്റ്റ് എടു കയോ സ
എങ്ങനെ പോകും സ്കൂട്ടിയിലാണോ അപ്പൊ പോകുന്നേ ഹോ ബസിൽ പോവോ
അല്ലല്ല ഞാൻ ബസിൽ പോവും ഞാൻ സ്കൂട്ടി അങ്ങനെ പഠിച്ചില്യ ഞാൻ പഠിച്ചുണ്ടിരിക്കുന്നേ ഉള്ളൂ ഇവിടെ ആ ശരി കേട്ടോ എന്നാ ആഹ